ക്കമു
ഹലോ കേക്കാവോ
ഓ ക്കേക്ക
എന്തൊക്കെണ്ട് വിശേഷം
ഓ സുഖം ഇവിടെ നല്ല മഴയൊക്കെ പൊടിച്ചിട്ട് പോയി
മഴ പെയ്തോ ആഹ് ഞങ്ങക്ക് ഇവിടെ ഉം ഞങ്ങ ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ നല്ല കോളുണ്ടായിരുന്നു പശെ ഇതുവരെ മഴയൊന്നും പെയ്തില്ല ഉം
ഇവിടെ പെയ്ത് പൊടിച്ച് പൊടിച്ച് നിക്ക്ന്ന്
തുണിയൊന്നും കഴുവാൻ പറ്റത്തില്ല അതോണ്ട് തുണി ഫ്രണ്ട്കൊണ്ട് ഇടും വെയില് പറഞ്ഞ കൊണ്ട് ഇടും മഴ പിന്നേ പെയ്യുംപിന്നെ അകത്ത കൊണ്ട് ഇടും പിന്നും പൊറത്ത് ക്ക്ടും
ആഹ് ഇനി അങ്ങോട്ട് എങ്ങനൊയിരിക്കും ജൂണൊക്കെ അല്ലയോ ജൂൺ കഴഞ്ഞ് ജൂലൈ യായി ഇനി മഴയുടെ സമയാ അപ്പൊ ഇനി ഇങ്ങനെയൊക്കെയിരിക്കും ന്നാ മഴയപ്പഴാ വരുന്നെന്ന് പറയാനും പറ്റത്തില്ല തുണിയൊന്നണങ്ങത്തി ഇല്ല പിന്നെ മുറ്റത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല മൊത്തം ചെളിയും അതും ഇതു എല്ലോ ഇങ്ങനായിരിക്കു ഇനി അങ്ങോട്ട് കറണ്ടുംകാണത്തില്ല ആഹ് അതന്നെ ഇവിടെ അതുപോലെന്നെയായിരുന്നു രണ്ട ഒരുവസം കറണ്ട് ലൈൻ കമ്പി കൂട്ടിയിട്ട് കൂട്ടിമുട്ടി കറണ്ട് പോയി വൈയിട്ടാവന്ന്- അത് അതുകൊണ്ട് അതുപോലായിരിക്കും ഇനിങ്ങോട്ട് ട്ട ഓള് പോയാപിന്നെ ഒന്നുചെയ്യാ പറ്റത്ത- ത്തില്ല
അതല്ലേ ചൂടൊന്നുല്ല തണുപ്പായാലും കറണ്ട് എന്തിലും അരക്കാനൊക്കെ വേണ്ടേ
ആഹ് അതാ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചു നമക്ക് തണുപ്പണ്ട് ന്നാലും കുറച്ചയിയുമ്പോ ആവി എടുക്കും പിന്നെ ഒന്നും അരക്കാൻ പറ്റത്തില്ല പിന്നെ എന്തോ-ആവ് കാണാൻ പറ്റത്തില്ല മറ്റേ ഇരുട്ടൂടൊക്കെ ആയിരിക്കും മഴയ അപ്പൊ പിന്നെങ്ങനെ അതിൻ്റൂടെ കറണ്ടൂടെ പോയി കയിഞ്ഞാ നല്ലേരി - ഉം ഇവിടെ കുഞ്ഞിന് വാക്സിനെടുക്കാൻ പോയതാ ഇന്നലെ ഇന്നലെ അവർക്കില്ല മൂന്നമാസത്തിൻ്റെ മൂന്നരയുടെ വാക്സിനെടുക്കണായിരുന്നു അങ്ങനെ അതുപോയി എടുത്തു അപ്പൊ അതിന്റെ കരച്ചില് നിർബന്ധ ഓ അതെ ഉള്ള് കരച്ചില് നിർബന്ധ രണ്ടൂന്നവസത്തേക്ക് നിർബദ്ധാന്ന് പറഞ്ഞു അത് കാല് അനക്കിയിട്ട് ചെയ്താലേ അത് പോവത്തുള്ളൂ ക്ഷെ അവ ഇങ്ങനെ തൊടാൻ പോലും സമ്മയക്കില ഒരു കാലനക്കുന്നുണ്ട് ഇടത്തേ കാലനക്കത്തില്ല അത് ഭയങ്കര വേദനയാന്ന അവര് പറഞെ
പ്പ അതിന് അനക്കിഅനക്കി ക്കിയാലേ അത് പോ അങ്ങനെ ഇടക്കടക്കൊക്കെ കാണാം
എന്റെ ഏച്ചിയുടെ കൊച്ചിനും അതന്നെ എടുത്തായിരുന്നു ശെ ആ കൊച്ചു കൊഴപ്പല്ല വല്യയ വല്യയ കരച്ചിലൊന്നുല്ല
ആ അയിൻ നല്ല നിർബദ്ധുണ്ട്
അവൻ കെടന്ന് ഉറങ്ങു കൊ- ച്ചായോണ്ട് അവ നും എണ്ണിക്കുമമ്പഴേ ഒള്ളുവേദന
ഓ ഇത്ങ്ങനെ കരഞ്ഞോണ്ടിരിക്ക എപ്പോഴും എപ്പോഴും ഉറങ്ങി ഉറങ്ങി ഇപ്പ പിന്നെ ഞാൻ അടുത്ത് കട്ടിലോട്ട് വെച്ച് കളിക്ക കളിക്കട്ടെന്ന് വിചാരിച്ച് കാലനക്കാൻ വേണ്ടിട്ട് ടീ ന്നിട്ട് ആവനങ്ങുന്നൊന്നുല്ല അവന്താ അവിടെ കാല അനക്കാതെ വച്ചൊണ്ട് മേലോട്ട് നോക്കി ഫാനും നോക്കി കെടക്കുന്നു
അവനെ ഏറ്റവുംഇഷ്ടപ്പെട്ട കളിപ്പാട്ട അതാ ഫാനുലൈറ്റ് ഭയങ്കര സന്തോഷാ ഫാൻ വരുന്നത് അതാ കറണ്ട് പോയാലേറ്റവും കൂടുതൽ ഉള്ള അവനാ ഫാനില്ലല്ലോ ഫാനെപ്പൊഴും ങ്ങനെ നോക്കിക്കോണ്ടിരിക്ക അത് കറങ്ങണംഅവന് എത്ര തണുപ്പായാലും പിന്നെ കയ്യിങ്ങനെ ഉറിഞ്ചി ഉറിഞ്ചി ഇരിക്കണം അത് രണ്ടുആണവനിഷ്ടപ്പെട്ടത് അതവിടെ ചെന്നപ്പോ നേഴ്സും പറഞ്ഞു ങ്ങനെ ചെയ്യരുത് ന്ന് പറഞ്ഞാലുഅത് കേക്കത്തില്ല അത് മാറുന്നില്ല
ആഹ് ചായൊക്കെ കുടിച്ചാ
ഇല്ല ഞാൻ ഇിച്ചിരി നേരം ഒറങ്ങുവായിരുന്നു ഇന്നലെ രാത്രി ഒറങ്ങിയില്ല വൻ കെടന്ന് ഭയങ്കര നെർബന്ധംഅത് ക്കെയായൊ ണ്ട് ഒറക്കം കിട്ടിയില്ല അങ്ങനെഞാനിച്ചിരി ഒറങ്ങാന്ന് വെച്ചപ്പോ ഇപ്പഴും കരച്ചിലും ബഹളും
ഞാഇവിടെ ചായെക്ക്‌ട്ട് കുടിച്ച് ന്നിട്ട് ഇവിടെക്കെ നിക്കിന്നിങ്ങനെ
ഞാൻ കുടിച്ചൊന്നുമില്ല കൊറച്ച്കയിഞ്ഞ് അല്ലേലും ഞാൻ ഇവിടെ ചായക്കെണ്ടാക്ക ഏഴുമണി യ്ക്കാ വൈകുന്നേരം കയി ഞ്ഞ് രാത്രിയിലായിരിക്കും ചായ കുടിക്കുന്നെ അന്നേരം ടി വിയൊക്കെ കണ്ട് കട സമാധാനത്തിരുന്ന് ചായൊക്കെ കുടിക്ക്
ഞാഇവിടെ നാല് മണിയാവുമ്പിട്ട് ഞാൻതന്നെ കുടിക്കും
ആയ് വടെ നിർബന്ധഉണ്ടോ ചായ കുടിക്കണമെന്നും രാവിലിൻ വൈകിട്ടും
ആ ഉണ്ടുണ്ട്
ഉം പിന്നങ്ങനൊന്നുല്ല ഒരു ദിവസം ചായകിട്ടിലേലും വല്യ കൊയപ് ഇപ്പൊന്നുഇല്ല എന്നാലും ഉണ്ടേ കുടിക്കും എന്തെലും വേണഇല്യോ
ഇന്ന് വേണം ഉം
എനിക്കങ്ങനൊന്നുഇല്ല എന്തെങ്കിലും കിട്ടിയ
എട്ക്കും
ആഹ് അത് ശീലിച്ചകൊണ്ടാ ആഹ് എനിക്കാദ്യം ഉണ്ടാരുന്നു അങ്ങനെ പിന്നെ ഞാൻ അത് നിർ കൊറച്ച് കൊറച്ച് വന്നപ്പോത്തേക്ക് പിന്നെ അതങ്ങ് മാറി എനിക്കുഅതേപോലാരുന്നു തലവേദന ആരുന്നു
ഉം ഇപ്പെനിക്ക് നല്ല തലവേന കുടിക്കായിരുന്ന ചായ ചായ എന്ന് വരും ഒറക്കം എണിക്കുമ്പഴേ ചായ ചായ എന്ന്പറഞ്ഞെണീക്കും
ആഹ് ഇവിടെ എല്ലാരും അങ്ങനൊക്കെതന്നെന്റെ ഇവിടെ ചേട്ടന്റെ വീട്ടീലു കട്ടിലെന്നെയ്യ്ന്നെറ്റ് ചായ കുടി ച്ചിട്ടവരൊക്കെ എയുനെക്കത്തൊള്ളൂ എനിക്ക് പിന്നെ ആ ശീലൊഒന്നു ഇല്ല എനിക്ക് പല്ലൊക്കെ തേച്ച് പതുക്കെ അങ്ങനെ കുടിക്കുന്നാ ഇഷ്ടം
ഞാൻ പല്ലേക്കുന്ന മുമ്പേ ചായ കുടിക്കും
ആ ഇവരങ്ങനെ ഇവരുടെഒള്ളൂ ആഹ് ഇവിടെ അങ്ങനെതന്നാ അവരൊക്കെ ചായ കുടിച്ചിട്ടേ പല്ലേക്കത്തുള്ളൂ എനിക്കതിഷ്ടല്ല ഞാൻ പല്ലെച്ചിട്ടേ ചായകുടിക്കത്തുള്ളൂ അതങ്ങനെ ശീലിച്ചുപോയി പണ്ട് ആഹ് എല്ലാരുത് ഒരുവിധം ആഹ് എല്ലായിടത്തുഒരുവിധം അങ്ങനെയാ എന്റെ വീട്ടിആമ്മയും അനിയനും അവരൊക്കെ അങ്ങനെ ചെയ്യും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ഓക്കാത്തില്ല അങ്ങനെ കുടിക്കാൻ
ഓഹ് നമ്മളെ വീട്ടിപിന്നങ്ങനെ ശീലവാണ് അതുകൊണ്ട് കൊഴപ്പില്ല കൊച്ചിലേ ശീലിച്ച്
ആഹ് എല്ലാ വീട്ടിലുഒരുവിധം അങ്ങനെന്നെയാണ് ചെയ്യുന്നത് അവര് നേര ത്തേ പല്ല് വാ കഴുകിട്ട് വന്ന് ചായ കഴിക്കും പിന്നെ പല്ലേ എത്തോ പിന്നെ കോളേജഡ്മിഷനൊക്കെ ആവാറായിന്ന് പറഞ്ഞിട്ട് എന്തവായി
അപ്പഇനി ജൂലൈ ആറാം തിയാണ് അടുത്ത അലോട്ട്മെന്റ് അത് നോക്കിയിട്ട് വേണം പുവാൻ കിട്ടുവാരിക്കും കിട്ടും
ഉം കിട്ടും ഇനിയിപ്പൊ കൊറെ പേരൊക്കെ അഡ്മിഷനെടുത്ത്കാണും അപ്പൊ ബാക്കി സീറ്റിയലോട്ടും അങ്ങോട്ടുഇങ്ങോട്ട് മാറാനുള്ളതൊക്കെ മാറി വരുമ്പത്തേക്ക് എന്തായാലും കിട്ടും
ഉം അപ്പതിന് പോണം എന്നിട്ട് രാവിലെ എണ്ണീച്ച് പോണം അതാ നാല് വർഷം കഴിഞ്ഞ വർഷം വരെ മൂന്ന് വർഷെ ഉള്ളാരുന്നു അതാരുന്നു നല്ലത് ഇനി നാല് ഒരു വർഷം കൂടെഎക്സ്ട്രാ
അത് ഇപ്പൊ തോന്നുന്ന നമ്മള് കോളേജി പോയി ശീലിക്കുമ്പോ നമുക്കതങ്ങ് സെറ്റാകും അപ്പൊ നമ്മള് നാല് വർഷൊക്കെ പെട്ടെന്ന് പോയി എന്റെ നീനൊക്കെ ആദ്യമ ഇതേപോലെ കോളേജിൽ പോയപ്പോ അവനും ഭയങ്കര മടിയാരുന്നു ഓ മൂന്ന് വർഷം ആ ടൈമിൽ മൂന്ന് വർഷയിരുന്നു മൂന്ന് വർഷം നി ഉണ്ടോന്ന് പറഞ് വെഷമായി പക്ഷെ അവന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞപ്പത്തെ അവന് ഭയങ്കര സങ്കടം അയ്യോ പെട്ടെന്ന് അങ്ങ് തീർന്നെ മൂന്ന് വർക്ഷം പോയത് മാത്രേ ഓർമ്മയുള്ളന്ന് അതുപോലെ ആരിക്കും കോളേജിൽ പോയി അടിപൊളി നമ്മള് ഈ സ്കൂൾ പോലൊന്നും ആല്ലല്ലോ കുറച്ചൂടൊക്കെ ഫ്രീടം അതൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടും
പക്ഷെ ദൂരോട്ട് വെല്ലാം കിട്ടിയ ബസ്സ് പോണ്ടെ ഇതാണ് രാവിലെ എണീറ്റ് പോണം
അത്പ്പ രണ്ട് മൂന്ന് ദിവസം പോയി കഴിയുമ്പോത്തേക്ക് ആതങ് ശീലമാവും നമ്മള അവിടുന്ന് കൂട്ടുകാരും പിന്നെ
അല്ല മഴയൊക്കെ ആയൊണ്ട് മു മൂടിപ്പോതാച്ച് കിടന്നന്ന് ശീലായി പോയി മഴയത്ത് രാവിലെ എണിക്കുന്നേ ഉള്ള കുഴപ്പമാ എനിക്ക് കുഴപ്പൊഒന്നുല്ല എനിക്ക് പോവാൻ മടിഓന്നുഇല്ല പാഷെ രാവിലെ ഉറക്കെ എണ്ണിച്ച് കിട്ടണം
ആദ്യത്തെ ആങ്ങനരിക്കും ആദ്യത്തെ ഒരാഴ്ചഓക്കെ ഇങ്ങനെ ഭയങ്കര പാട അരിക്കും നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെങ്ങ് സെറ്റ് ആകും ആഹ് എന്താലും പോയല്ലേ പറ്റത്തോള്ളൂ അത് കഴിഞ് കഴിഞ്ഞാ അടുത്ത അടുത്ത പഠിക്കാൻ പറ്റത്തോള്ളൂ കൊള്ളേജ് അല്ലെ സ്കൂളിനെ കാട്ടി എനിക്കിഷ്ടം കോളേജും ഞാൻ ടി. ടി. സി. ഒക്കെ പഠിച്ച അതൊക്കെയര്ന്ന് എനക്കിഷ്ടം
സർട്ടിഫിക്കറ്റ് കിട്ടിയാ
ഓഹ് അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്കതിനൊക്കെ പോകുന്ന സന്തോഷം പ്ലസ്റ്റു പത്തിനോടൊന്നും വല്ല്യ ഇതില്ല താല്പര്യ ഇല്ലായിരുന്നു എനിക്ക് ആ സ്കൂളില് ആഹ് എല്ലാരും പറയും പത്തും പ്ലസ് ടു ഒക്കെയാണ് ഭയങ്കര സന്തോഷള്ളത് പക്ഷെ എനിക്ക് എന്തുവാ ആഹ് ഒരു ടൈം ഇഷ്ടൊന്നും ഇല്ല എനിക്ക് ഡിഗ്രി തീറ്റീ സി ആഹ് ടൈമാണ് തോന്ന ഇഷ്ടം
ആഹ് എന്തക്കും പത്തും പ്ലസ് ടു ആയിരുന്നു ഇഷ്ടപ്പെട്ടെ ഇനി അങ്ങോട്ട് നല്ലതായിരിക്കും ഇനി ചിലപ്പോ ബാടായിരിക്ക
ആഹ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും എനിക്ക് ആഹ് അല്ല അക്ക പോലെ ഇരിക്കും എനിക്കും അതുപോലെ പ്ലസ് വും പത്തും വല്യേ അത് പിന്നെ തോന്നയും കൂട്ടുകാരൊന്നും അങ്ങനെ കമ്പനി ഇല്ല മിണ്ടത്തൊന്നും ഇല്ലായിരുന്ന അങ്ങനെ അതു കൊണ്ടായിരിക്കും ഇനി ഇപ്പ ഡിഗ്രി ഒക്കെ ആയ് ടി ടി സി ആയപ്പോ തൊട്ടാണ് കുറച്ചൊക്കെ സംസാരിച്ച ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതി അത്യാവശ്യ ഇതായി തുടങ്ങിയത അതു കൊണ്ടാണ് അതിനോട് കൂടുതൽ താല്പര്യം അതു കൊണ്ട് ഇങ്ങനെ പോകുന്നു അതേപോലെ ഇനിയിപ്പ ചെന്ന കഴിയുമ്പോത്തേക്ക് ഇഷ്ടപ്പെടും ഡിഗ്രിയ ഒക്കെ ആ ഇഷ്ടപ്പെടു റോഡ് സൈഡിലാണോ വീട്
ഓഹ് തന്നെ ഇവിടെയപ്പോഴും വണ്ടി വ അങ്ങനെ ഹൈവേയിലല്ല അല്ലാതെ സൈഡ് റോഡ ഉണ്ടല്ലോ അവിട അവിടുന്ന് രണ്ടാമത്തെ വീട് ഞാൻ വലിയ ഇറങ്ങിന്ന് സംസാരിക്കുക റേഞ്ച ഇല്ല ഇവിടങ്ങ്
ഓഹ് എന്റെ വീട്ടില റൈഞ്ച ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോ എന്താ പറ്റിയോ എന്തോ നോക്കിയതാ വിളിച്ചു നോക്കിയതാ കിട്ടുന്നുണ്ടോ
ആഹ് ഇപ്പൊ മഴയില്ല ഇപ്പൊ മഴ നിന്നക്കുവോ ഇനി വരുന്ന അവിടെ നല്ല കാർമേഗോകെ ഇരുട്ടി വരുന്ന അതിന് മുമ്പേ വിളിക്കാന്ന് വിചാരിച്ചു
ആ മഴയാലും ഇവിടെ റേഞ്ച് ഇല്ല വല്ലപ്പോഴൊക്കെ കിട്ടാത്തോളൂ എന്റെ അനിയതാണെങ്കിൽ ഇപ്പ ഏതോ സിമ്മിന്റെ എന്തോ വർക്കിന് കേറിയിക്കുന്നത് അവനാണ് എന്റെ സ് സിം വി ഐ അത് മാറ്റി എർറ്റലാക്കണും പറഞ്ഞ് നടക്കുന്നു ആ പറ അതിനും ഇവിടെ റേഞ്ച്ല്ല ഒരു സിമിനും ഇവിടെ റേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ലോ ഉണ്ടന്ന് അത്യാവശ്യം ഇതിനുള്ളത തോന്ന ച്ചിരിയെങ്കിലും ഉള്ളത് അകത്തിരുന്ന് സംസാരിച്ചാ പ അതുകൊണ്ട് ഞാൻ പറഞ് എന്റെ സിം മാറ്റിയൊന്നും വേണ്ട ഇത് തന്നെ മതിന്നു
വെറുതെ ഇനി മാറ്റിയിട്ട് എനിക്ക് ഉള്ളത് കൂടെ പോവാാൻ വേണ്ടിയിട്ട് നെറ്റ് കിട്ടത്തില്ലല്ലേലും അക ത്തിരുന്ന വെളി പടി പോയിരുന്നാ കിട്ടും ഇവിടെ അകത്ത് നെറ്റ് ഒന്നും കിട്ടത്തേ ഇല്ല ഇവിടെ വൈഫൈ ഉള്ളോണ്ട് പിന്നെ കുഴപ്പല്ല
ആഹ് വൈഫൈ ഉണ്ടല്ലോ കറണ്ട് പോയാ അതും പോവ്ത്തില്ലേ
ആഹ് കറണ്ട് പോയാ അതും ഇല്ല അപ്പൊ പിന്നെ അതിലും വലിയ പാടായിരി വെളിയിൽ പോയിരുന്നു കഴിഞ്ഞാ പിന്നെ മൊത്തം കൊതും അത് ഇത് മൊത്തം കൊതും അകത്തിരുന്ന് കഴിഞ്ഞാ റേഞ്ചും ഇല്ല
നെറ്റ് കിട്ടിയിരുന്നെങ്കി കറണ്ട് പോയാൽ നെറ്റെങ്കിലും എങ്കിലും ഉപയോഗിക്കായിരുന്ന് കറണ്ട് പോയി കഴിഞ്ഞ അകത്തതും നോക്കി കിടക്കാ
ഫോണിനകത്ത് അതും നോക്കിയിരിക്കും പക്ഷേ അയിന് അവിടെ അകത്ത് മുറിയിലോട്ട് കേറിയാ നെറ്റ് ഇബടെ വെളിയിൽ പടി ഇരുന്നാ കിട്ടും ഇപ്പൊ കറണ്ട് പോയാ പിന്നെ വെളിയിൽ പടി അവർക്കൊക്കെ ഉണ്ട് പക്ഷെ അതും സ്ലോ ആയിട്ടാ അപ്പൊ അതും നമുക്ക് കണക്ട് ചെയ്തിട്ട് കാര്യല്ല അവർക്ക് തന്നെ കിട്ടത്തില്ല. അപ്പൊ പിന്നെ നമ്മളവിടെ വെറുതെ എതിനാ തൂ എടുത്തിട്ട് നമ്മക്കും കിട്ടത്തില്ല അവർക്കും കിട്ടാതാവും അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാറില്ല. ആഹ് അതാണ് കൊഴപ്പം ഇങ്ങനെക്കൊന്നു ഉമ് ഇനിയിപ്പ എന്തുവാ ഇനിയിപ്പം ടി വി ഒക്കെ കണ്ട് വെറുതെ ഇരിക്കു
വൈങ്ങനീ കുളിക്കണം കുളിക്കാനൊക്കെ ഭയങ്കര മടിയാ മഴയൊക്കെ വന്ന ഞാൻ ഒരു ദിവസം എടവിട്ട് എടവിട്ടാ കുളിക്കുന്നത് ഇന്ന് കുളിക്കണോ വേണ്ടേന്ന് ആലോയിക്ക്ന്ന്.
തീരുമാനം ആയില്ലേ ആഹാ വൈകുന്നേരം ആയല്ലേ രാത്രി ആവാറായി.
ആഹ് കുളിക്കണോ വേണ്ടോ ഇങ്ങനിക്ക ആറ് മണിക്ക് മുമ്പ് വരെ എന്തേലൊക്കെ തീരുമാനാവും.
ആഹ് എടക്ക് ഇതേപോലെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരി ഉം ഇച്ചിരി നേരം ഒറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നു ഇവിടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ കുളി ക്ക്യാന്ന് വിചാരിച്
ന്നാ ശരി വെക്കട്ടെ? പത്ത് മിൻറ്റായി.